കേക്കാമോ
ആഹ് ഇപ്പൊ കേക്കുന്നു എന്തൊക്കെ വർത്താനം സുഖല്ലേ
ആഹ് സുഖം
ഭക്ഷണം ഒക്കെ കഴിച്ചോ
ഉം ഭക്ഷണം കഴിച്ചു. അല്ല രാത്രിത്തെ കഴിച്ചില്ല ചായ കുടിച്ച്. രാത്രിത്തെ കഴിക്കാൻ ആവുന്നല്ലേ ഒള്ളൂ. ഏഴെ മുക്കാൽ ആയതല്ലേ ഒള്ളൂ.
ആഹ് എന്തായിരുന്നു ചായക്ക് കൂട്ടിലക്കെ.
ചായക്ക് ആഹ് പ്രത്യേകിച്ചൊന്നുമില്ല. ബേക്കറി അങ്ങനെയൊക്കെ.
ഏഹ് രാത്രിക്കൊക്കെ എന്താ ഭക്ഷണം എന്തെന്നാ.
രാത്രികക്ക് ചോറ് ഇല്ല അത് നമ്മള് ഉച്ചക്ക് വച്ച തന്നെ. ഉച്ചക്ക് ഇച്ചിരി സ്പെഷ്യൽ ആയിരുന്നു അത് തിനാൻ ഉച്ചക്ക് ആഹ് കൊഞ്ച് വറത്തരച്ചതും.
ആഹ്
കണ കണവ ത്തോരന് പിന്നെ നത്തോലിയും വെണ്ടക്കയും ചക്കയും
ഏഹ് അല്ല വെ കോ ഇത് കണവ എങ്ങനെയാ തോരനാക്കുന്നത്.
തോരൻ ആകെ അത് ആദ്യം കണവാ മഞ്ഞപ്പൊടിയും ആഹ്. മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് വേവിക്കും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമായിട്ട്. പെട്ടെന്ന് ആണോ കുക്കർ നമ്മള് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നെ
ഉം
കുക്കറിലൊരു നാലഞ്ചു വിസില് അഞ്ചാറു വിസില് കേക്കണം. കണവ നല്ല വേവുണ്ടല്ലോ.
ആഹ് ഭയങ്കര വേവുള്ള സാധനാണ്.
അങ്ങനെ വേവിച്ചെടുത്തിട്ട് പിന്നെ. വേറൊരു ചട്ടി വെച്ച് അതില് എണ്ണ ഒഴിച്ചിട്ട്. എണ്ണ ഒഴിച്ച് കടക് ഇഷ്ടമാണെന്നുള്ളവർ കടുക് പൊട്ടിക്കാ അല്ലാന്നുണ്ടെങ്കിൽ വെളു ളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചിയിട്ട് വാടുമ്പോ ഒരു ഒരു സവാള അല്ലെങ്കിൽ ഒരു പകുതി സവാള കുനുകുനാ അരിഞ്ഞിടണം എന്നിട്ട് പിന്നെ പ ച്ചമുളകും കൂടെ ഇട്ടിട്ട് അത് ഇച്ചിരി വാടി വരുമ്പം. പിന്നെ മറ്റേ നമ്മടെ കൊച്ചുള്ളില്ലേ കൊച്ചുള്ളി. ഇച്ചിരി അധികം ഇടണം. അരിയൊന്നും വേണ്ട തൊലി കളഞ്ഞിട്ട് അങ്ങനെ അങ്ങ് ഇട്ടാൽ മതി
ആഹ്
തൊലി ആ ആഹ് ആഹ് വാടി കിട്ടും എന്നിട്ട് പിന്നെ അതൊരു അഹ് ചെറിയൊരു വാടല് ഒരു പകുതി ഇതാവുമ്പോ കൊച്ചുള്ളി പകുതി ഇതാകുമ്പം തേങ്ങേല് മഞ്ഞപ്പൊടിയും ആഹ് മഞ്ഞപ്പൊടിയും വെളുത്തുള്ളി പച്ചമുളകും എല്ലാം കൂടെ ജീരകം എല്ലാം കൂടി ഇട്ട് അരച്ച് തേങ്ങ അതിലോട്ട് ഇട്ട് തട്ടി. നന്നായിട്ട് ആ തേങ്ങേന്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ആക്കണം.
ഉം
എന്നിട്ട് ഈ കണവയും കൊറച്ച് കുരുമുളകുപൊടിയും കൂടി ഇട്ട്.
വെള്ളത്തോട് കൂടിയങ് ഒഴിച്ച് കൊടുക്കാ ചെയ്യാ. അയ്ന്ന് കണവ മാത്ര മാത്രം എടുത്തിട്ട് അയില് ഇട്ടിട്ട്. ഒന്ന് ഇതാക്കി വേവിച്ച് പിന്നേ
നല്ല ഈ കണവേല് തേങ്ങ ആഹ് ഈ കണവേല്. തേങ്ങയൊക്കെ നല്ല മിക്സ് ആവുന്ന രീതീല് ഒരു അഞ്ച് മിനിറ്റ്. വേവിച്ച് അങ്ങനെ നല്ല എളക്കി എളക്കി വേവിച്ച്. ആഹ് നല്ല ടേസ്റ്റ അതിന്റെ നമ്മള് കഷ്ണം കിട്ടീലെങ്കിലും അതിന്റെ അരപ്പ് കൂട്ടി നല്ലതാ ചോറൊക്കെ തിന്നുമ്പോ ആ അരപ്പ് കൂട്ടി തിന്നാൻ നല്ലതാ.
ആഹ് നല്ല ടേസ്റ്റ് ആയിരിക്കൂല്ലേ ഒരു വട്ടം ഇണ്ടാക്കി നോക്കണം നല്ല ഇഷ്ടാണ് പറയുന്ന കേട്ടാ എനിക്ക് ഈ ചെമ്മീനും കണവ ഒക്കെയും ഭയങ്കര ഇഷ്ടാണ്.
ആഹ് ഇവിടെ ചെമ്മീൻ വാങ്ങിച്ചാല് നമ്മള് റോസ്റ്റ് ഒക്കെയ വയ്ക്കുന്നത് ഈ വറുത്തരച്ച് വയ്ക്കുന്നത് ഇവിടെ സ്പെഷ്യലാണ് വല്ലപ്പഴൊക്കെ.
ഏഹ് ഏഹ് ഞമ്മള് ചെമ്മീന് വറുത്തരച്ചൊന്നും വെക്കൂല ഞാന് ഞാന് ഹസ്ബന്റും ഒറ്റക്ക് താമസിച്ചിരുന്നതാ അവിടെ ചെമ്മീനൊക്കെ കി പിന്നെ ഞാനെടക്ക് ഉച്ചക്ക് ഞങ്ങക്ക് മോ കുട്ട്യാളൊന്നുല്ല അപ്പ ഞങ്ങള് രണ്ടുപേര് മാത്രം താമസിച്ചിന്നതാണ്. അപ്പ ആടെച്ചാ ഞങ്ങള് രണ്ടുപേരും മാ ത്രണ്ടാവുള്ള് അപ്പ അവടെ ചെമ്മീനൊക്കെ കിട്ടിണ്ടെ ഞാനെന്താ വെച്ച ഉച്ചക്കൊക്കെ ചെലപ്പോ കൊറ ച്ച് ഏഹ് ചെമ്മീന് മാത്രക്കി റോസ്റ്റക്കെ ആക്കും. എൻ്റതായ രീതിക്ക് ലേശൊരു ടേസ്റ്റ് ആക്കിട്ട് ഇണ്ടാക്കിട്ടൊക്കെ കഴിക്കും. ഇവിടെയാണെങ്കി കറി വെക്കാനത് പറ്റും കൊറെ ആൾക്കാരുണ്ടിവടെ. ആഹ് ഇവടെ ഒരുപാട് ആൾക്കാര്ണ്ട് ഇന്റെ സ്വന്തം വീട്ടില് ഒരുപാട് ആൾക്കാര്ണ്ട്. അത് ഇവടങ്ങനെ ആഹ് ഇപ്പ ഞാൻ ഇന്റെ വീട്ടിലാള്ളത് സ്വന്തം വീട്ടില്. അത് ഇവട ഒരുപാട് ആൾക്കാരുള്ളോണ്ട് അങ്ങനെ ഫ്രൈയ്യാക്കലൊന്നും നടക്കൂല.
ആഹ് ഞാങ്ങ്
രാത്രി എപ്പളേലും ഒരുപാടക്കെ കിട്ടിണ്ടെങ്കില് ഞാന് ഒരു വട്ടം ഞാൻ ഇണ്ടാക്കിട്ടുണ്ടായ്നു അടുപ്പത്ത് ചട്ടീലാക്കി നല്ല ടേസ്റ്റ് ആയിരിക്കുവല്ലോ ചട്ടീലാക്കുമ്പോ
ആഹ് അതെ അതെ ഞാ ഞാൻ അധികോം ഇതുപോൽത്തെ നമ്മളെ ചിക്കൻ ചുക്കയൊക്കെ വെയ്ക്കും അപ്പം ചിക്കൻ ചുക്ക അങ്ങനെ അങ്ങനെയൊക്കെ വെയ്ക്കുമ്പം ഞാൻ ചട്ടിലാ ഒരു സ്പെഷ്യൽ മുട്ടക്കറിയുണ്ട് അത് ഞാൻ ആരെലും വെരുമ്പോൾ മാത്രേ വെക്കുള്ളൂ അപ്പം അതൊക്കെ ഞാൻ മുട്ട് അതൊക്കെ മറ്റേ മൺചട്ടീല് വെയ്ക്കും
ആഹ് മൺചട്ടില് വെച്ചാ ഒരു പ്രതേക ആഹ് എനിക്കു അങ്ങനെതന്നെ പക്ഷെ അത് എങ്ങനെ വെക്കുവാ ഗ്യാസ് മ്മലാണ് വെക്കല് അല്ലേ അടുപ്പത്തോ
ഗ്യാസില് ഇപ്പം ഗ്യാസ് തീർന്ന് രണ്ടാഴ്ച ആയി അതൊണ്ട് എല്ലാ അടുപ്പത്ത് കിട്ടുന്നില്ല
ഇവടെ ഗ്യാസ്മേലങ്ങനെ മൺചട്ടി വെക്കൂല കാരണം ഒരുപാട് ചൂടായി കിട്ടാൻ കൊറെ പണിയല്ലേ അപ്പം ഇവിടെ പെട്ടെന്ന് ഗ്യാസ് തീരുവല്ലോ അതുകൊണ്ട് ഇവ ടങ്ങനെ വെക്കൂല ഞാൻ അവടെ മൺചട്ടി ഗ്യാസുമ്മ തന്നെയ വെക്കല് മൺചട്ടി തന്നെയാ കറി വെക്കല് പക്ഷെ ഇവടന്ന് ഞാനടുപ്പ് കത്തിച്ചു വെക്കും ആഹ് അതെ കിട്ടാനുമില്ല അവടെ ഇവടെ ഞാന് ഇവടെ ആണെങ്കിലും ഞാനടുപ്പത്തന്നെ വെക്കും അടുപ്പ് ക ത്തിച്ചിട്ട് ചട്ടീല് നല്ലേ അയ്നൊര് പ്രത്യേക ടേസ് റ്റാണല്ലോ അടുപ്പത്ത് വെക്കുമ്പോ അടുപ്പത്ത് വെച്ചിട്ട് ചട്ടീല് വറ്റിച്ചെടുക്കുമ്പോ വേറെ തന്നെ ടേസ്റ്റാ ഇവടെ പിന്നെ ഒരുപാട് ആൾക്കാരൊള്ളൊണ്ട് അങ്ങനെ ഏഹ് ച്ച് ചിക്കൻ ചുക്ക അങ്ങനത്തൊന്നുണ്ടാക്കല് നടക്കൂല്ല പിന്നെ ഇപ്പൊ തന്നെ ഓരോരുത്തര് കല്യാണം കഴിഞ്ഞ് പോയി ആളെ എണ്ണം കൊറയുമ്പോ ഞാനെന്തങ്കിലൊക്കെ സ്പെഷ്യൽ ഇണ്ടാക്കി കൊടുക്കും ആഹ് അടുപ്പത്ത് വെച്ച് ഇണ്ടാക്കി കൊടുക്കും
ആഹ് ഞങ്ങളും വീട്ടില് അഞ്ചാറ് പേരൊണ്ട് മക്കള് മാത്രം അതുകൊ ണ്ടവടേം വെലുതായിട്ടിങ്ങനെ ഡെക്കറേഷൻസ് പണി പണികളൊന്നും നടക്കൂല ഇവടെ പി ഇവടെ പിന്നെ
സാധനം വാണം പിന്നെ വേറെന്തെങ്കിലും നീരായ്റ്റ് കറിയായ്റ്റ് എന്തെങ്കിലുമൊക്കെ ഇണ്ടങ്കിലുക്കെ ഇണ്ടാക്കാൻ പറ്റും അല്ലാതെ വെറും ഇത് മാത്രം ത്രണ്ടാക്കിട്ട് തെകയൂല കാരണം എല്ലാർക്കും നല്ലണം കറിയും വാണം
ആഹ് അമ്മളിപ്പം കൊഞ്ച് കിട്ടുമ്പോൾ അധികോം റോസ്റ്റ് ചെയ്യ ചെയ്യ ഒന്നെങ്കി രാവിലെ കാപ്പിക്ക് റോസ്റ്റെയ്യും രാവിലെ വെല്ല്യ ഇത്ണ്ടാവുല്ല മ്മള് ചെറിയ സാമ്പാറാ ചമ്മന്തിക്കറി അങ്ങനൊക്കെ കഴിക്കാനാണിഷ്ടം കഴിക്കാന് എല്ലാർക്കും രാത്രിയാണ് ഇതുപോലെ ഹെവി ആയിട്ട് ആഹ് അതാ
ഏഹ്
രാ രാത്രിയാണ് ഇതുപോലെ ഹെവി ആയിട്ട് കൊഞ്ച്റോസ്റ്റ ഞണ്ട് റോസ്റ്റ് അങ്ങനൊക്കെ ഒ എന്തെങ്കിലും രാത്രിവെക്കുള്ളൂ കൊഞ്ച് കിട്ടുമ്പോ അധികമ്മള് അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കി ഉച്ചക്ക് ഉണ്ടാക്കണമെങ്കി പൊരിക്കും ഫ്രൈ ആക്കും ക്കും വേറെന്തങ്കിലും കറീൻ്റൊക്കെ കൂടെ ഇതും കൂടെ ഫ്രൈ ആക്കും അങ്ങനെ ചെയ്യും ഇത് ആഹ് അപ്പം ഇതുപോലെ ഇതാക്കൂല എന്താ പറയാ ആഹ് തേങ്ങ വറുത്തരച്ചൊന്നും എപ്പോഴൊന്നും വെക്കൂല ഇപ്പൊ കൊറെ ആയായിരുന്നു വറുത്ത അരച്ച കറി നല്ല ടേസ്റ്റാ
ആഹ് അത് തേങ്ങരച്ചൊക്കെ ഞാൻ വെക്കലുണ്ട് പക്ഷെ വറുത്തരച്ചിട്ട് വെക്കലില്ല ഞാൻ പിന്നെ ചെമ്മീൻ ചോറ് ഉണ്ടാക്കും ചെമ്മീന് പ്രത്യേക രുചിയാണല്ലോ ചെമ്മീന് ഒരു ലേശം ണെങ്കിലും അതിന് ഭയങ്കര രുചിയും മണവും ഒക്കെ ആണല്ലോ അതുകൊണ്ട്
അതിന്റെ ഒന്ന് രണ്ടര ഉള്ളേന് അതിന്റെ ടേസ്റ്റ് എല്ലടെ
ആഹ് അതെ കൊറച്ചുണ്ടായാ തന്നെ മതി അതിന്റെ ആ എണ്ണയിലൊക്കെ ഉണ്ടാക്കുമ്പോ തന്നെ ഭയങ്കര രുചി കിട്ടും അവണ്ട് ചെമ്മീന് ലേശാണെങ്കിലും ഞാൻ ചോറ് വെക്കും ചെമ്മീൻ ചോറ് വെക്കും. അത് ഭയങ്കര ടേസ്റ്റ് അയിന്റെ ആ ചോയും മണവും ഒക്കെ എല്ലാംടി എത്തു. ഭയങ്കര ഇഷ്ടാ എനിക്കത് ഞൻ അ ഞാന് അവിടെയാണെങ്കിൽ ഞാൻ അധികം അതുണ്ടാവും. ചെമ്മീൻ കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെമ്മീൻ ചോറ്ണ്ടാക്കും പിന്നെ ഒരു ചെമ്മീ ണ്ട ഈ പുഴുങ്ങലുണ്ടന്നൊക്കെ കേട്ട് ക്കോ?
ഇല്ല
ആ അടയൊക്കെ പോലത്തെ അട അറിയോ എരുക്കട്ട
തേങ്ങാം പൻസാരൊക്കെ ഇട്ട് വെക്കുന്നല്ലേ?
ആ അതുണ്ട് പിന്നെ എരുട്ടിട്ട് ഉണ്ടാക്കും അട അത് ഏകദേശ അതേപോലെക്കെ തന്നെ ചെമ്മീൻ ഉണ്ടാന്ന്റിയ നമ്മള് ചെമ്മീൻ ഉണ്ടന്ന പറയാ അതെങ്ങനെന്ന് വെച്ചാല് അരി അരക്കും മൂടേരി ഗ്രൈൻഡറിൽ അരക്കും പൊത ർത്തി വെച്ചിട്ട് അത് ഗ്രെയിണ്ടർല് അരച്ചിട്ട് വെള്ളം വറ്റിച്ചെടുത്തിട്ട് ഞമ്മളക്കെ ന്റെ അവിടെക്കെ ഗ്രെയിൻറള് വെള്ള പാകത്തിന് ഒഴി ന്നെ ആട്ടുള്ളൂ കട്ടിക്കന്നെ ഇവിടെ വെള്ളം കുറെ ഒഴിച്ചിട്ടാട്ടും ന്നിട്ടത് വറ്റിച്ചെടുക്കും അടുപ്പത് ടും ബാണം വറ്റിക്ക അല്ലെങ്കിൽ അയ്നായിട്ട് ഒരു മുണ്ട് തോർത്ത് മുണ്ട് എടുത്തിട്ട്. തോർത്തിലിട്ടിട്ടും വറ്റിക്ക ന്നിട്ട് അത് അയ്നുള്ള മസാല ആക്കൽ എങ്ങനാച്ചാല് തേങ്ങ ചിരകിയതും കൊറച്ച് കുറച്ചധികംന്ന്റഞ്ഞാല് ആ തേങ്ങക്കൊക്കെ പാകായിട്ടുള്ള കുറച്ച് ഉള്ളിയും പിന്നെ വെളുത്തുള്ളി ജീരകം അങ്ങനത്തെക്ക മിക്സിൽ അരച്ചിട്ട് ഉള്ളി ഉള്ളിയും പച്ചമുളകും കുറച്ചേറെമാണം കരിവേപ്പും കുറച്ചിടും. ന്നിട്ട് ചെമ്മീന് പൊരിക്കുക കൊറച്ചു തോനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊരിക്ക ആ പൊരിച്ചത് മാറ്റി ആ എണ്ണയിൽ ഈ ഉള്ളി നല്ലോണം വാ ട്ടി ഉുള്ളിയും പച്ചമുളകും കറിവേപ്പും നല്ലോണ്ണം വാടി വരുമ്പോ ഈ തേങ്ങ ലേശ ഒന്ന് മിക്സിൽ ഒന്ന് ഒതുക്കന്നൊക്കെ പറയും ചമ്മന്തി പൊടിക്കുന്ന മാതിരിയല്ല ഭയങ്കരായിട്ട് അരയൂല ജസ് റ്റന്ന് പൊടിച്ചെടുക്കുക.
ആഹ്
ആ കുറെ കട്ടിള്ള അത്യംജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂട്ടിട്ട് ഈ തേങ്ങൽ ഉള്ളി നല്ലോം വാടിയൽ ഇട്ടിട്ട് മിക്സ് ആക്ക ന്നിട്ട് അയിലേക്ക് മസാലപ്പൊടികളൊക്കെ കൊടുക്ക ഗരം മസാല കുറച്ച് മസാല പൊടികൾ ഇട്ടടുത്തിട്ട് മഞ്ഞളൊക്കെ ഇട്ടി നന്നായിട്ട് വാടി വരുമ്പോ ഈ ച ചെമ്മീന് മുറിക്കണെങ്കിൽ മുറിക്ക കുറച്ചളൊക്കെ ആണെങ്കി ആ മുറ ക്കാണ്ടുടാ ന്നിട്ട് മിക്സ് ആക്കി ഈ അരച്ച് വെച്ചമാവില്ലെ അത് കയ്യിലെടുത്ത്ങ്ങനെ ഉണ്ടയാക്കീയിട്ട് കയ്യിലന്നെ ഒന്ന് പര ഈ മസാല അയ്ൽ ഇിട്ടിട്ട് ഒന്നും കൂടെ ഉണ്ടാക്ക മസാല ഉള്ളിലേക്ക് ആക്കിട്ട് വീണ്ടും ഉരുട്ടി ആവിയില് വേവിക്ക ഭയങ്കര ടേസ്റ്റ് ആണ് ചെമ്മീനൊക്കെ ആവുമ്പോ ഭയങ്കര ടേസ്റ്റ്ണ് ആ ആ കയ്യിലൊന്ന് പരത്തി ട്ട് അയിലേക്ക് മ മസാലട്ടട്ട് കോഴക്കട്ട പൊലാക്കാ ന്നിട്ട് ആ വീല് വേവിക്ക ഭയങ്കര ടേസ്റ്റ ആണത്.
ആഹ് ല്ലേ
എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് പിന്നെ മത്തിയൊക്കെ ആണെങ്കിലും ടേസ്റ്റ് ഉണ്ടാാവും മത്തിയും അതേപോലെ തന്നെയണല്ല ലേ ത്തിണെങ്കിലും അതിന് ഭയങ്കര ചൊയയും ആ മത്തി കൊണ്ടും ചെയ്യും മത്തി കൊണ്ട് ആഹ് മത്തി കൊണ്ടും ഇതേപോലെ തന്നെ ണ്ടാക്കും അ ഭയങ്കര ടേസ്റ്റ് ചാവിയിൽ വെച്ചിട്ട് നമ്മള് ന്റെ അവിടെയൊക്കെ ആണെങ്കില് ഹസ്ബൻഡറിന്റെ അവിടെയൊക്ക ആണെങ്കിൽ രാത്രി ഒക്കെ അ അധികം ഉണ്ടാക്കാതാണ് ഭക്ഷണത്തിൽ ചപ്പാത്തിക്ക് പകരം ഇങ്ങനെ ഇണ്ടാക്കും ഭയങ്കര ടേസ്റ്റാണ്
അതെ
ഉം ഞമ്മള് പിന്നെ ഇവ്ടെങ്ങനെ ഇണ്ടാക്കൂലട്ടോ ഇവടെ അടെക്കെ ഇണ്ടാക്കും അട എട് ക്കെടക്ക് ഇണ്ടാക്കും രാവിലെ ചായക്ക് ഉം നാസ്തേയിട്ടന്നെ അട
ആഹ്
ആഹ് ആഹ് പിന്നെ അവടെ മഴണ്ടോ ഇന്ക്ക്യെരുവാ ഇഷ് മധുരം വെല്ല്യ താല്പര്യല്ല പിന്നെ പൂതിക്ക്യൊ രു ഒന്നൊക്കെ തിന്നും ഇവ്ടെ മധുരം ഇപ്പം അട ഇണ്ടാക്കാണെങ്കില് ഉപ്പാക്ക് മധിരള്ളതാ ഇണ്ടാക്ക ഉപ്പാക്ക് എരു ഇഷ്ടല്ല മധിര കൂടുതല് ഇഷ് ടം മധിരാണെങ്കി ഉപ്പ കൊറേ കൊറേയല്ല ഉപ്പാക്കൊര് രണ്ടോ മൂന്നോക്കെ ഉപ്പ കഴ്ക്ക്യോള്ളു അഹ് മധിരള്ളതാണെങ്കിലേ കഴിക്ക്യു എരുവാണെങ്കിലോ ഒറ്റ ഒന്നൊക്കെ കഴിക്കുള്ളു അതാ ആഹ് ഉപ്പാക്ക് ഇണ്ടാക്കുമ്പോ അപ്പൊ കണ ക്കാക്കി ഇണ്ടാക്കൂല്ലാല്ലോ അമ്മള് വേ ഒര് രണ്ട് മൂന്നാല്ലെണം ഏറെ ഇണ്ടാക്ക അങ്ങനെക്കെ ഇണ്ടെങ്കില് ഒന്ന് കഴി ക്കും ഒരൊറ്റണ്ണം കഴിക്ക്യും അത്രയേ കഴിക്ക്യാവുള്ള് അയിന് കൂട്തല്ലില്ലാ അഹ് സർക്കര ഇട്ടിട്ടാണെങ്കില്ട്ടോ അത്രേ കഴിക്ക്യോള്ളു അയില് കൂടുതല് പിന്നെ ഒന്നാമത് കഴിക്ക്യുമ്പോ പല്ല് വേദനാവും ചെയ്യും മധുരം അത് വേറെയിണ്ട് പിന്നെ മധുരത്തിനോട് വെല്ല്യൊര് താല്പര്യവുല്ല മധുരം കഴിച്ചാ പല്ലുവേദനയാണ് പിന്നെ മധുരത്തിനോട് വെല്ല്യ താല്പര്യല്ല ഇന്ക്ക്യ് കൂടുതല് ഇഷ്ടെ എരുവാ എരു എത്ര തോനണ്ടോ അത്രീ ഇഷ്ടം ഭയങ്കര ഇഷ്ട്ടാ എരു കൂട്ടാന്
തന്നെ
ഉം ഇങ്ങളെ ഇങ്ങക്ക് എങ്ങനെ അവടെ മധുരോ എരുവോ
ആഹ് എന് എന്ക്ക്യി രണ്ടും ഉം ശരി അമ്മക്ക് വിളിക്ക്യാ എങ്കി ആഹ് ശരി ശരിയെങ്കി ഉം ഓഹ്